കേക്കാമോ
ആഹ് എനിക്ക് കേൾക്കാം.
അവിടെ എങ്ങന മഴേക്ക ഉണ്ടോ?
രാവിലെ നല്ല മഴയായിരുന്നേ
ആഹ് ഇവിടെ ഇപ്പൊഴും മഴ പെയ്തോണ്ടിരിക്കുവാ.
ആണോ ഇപ്പ ഇവിട തോർന്നിരിക്കാ
കഴിച്ചോ?
ആഹ് ഞാൻ കഴിച്ചിട്ടിരിക്കയായിരുന്നു.
ഞാൻ കഴിച്ചില്ല കഴിക്കാൻ സമയാവുന്നേ ഒള്ളൂ.
ആഹ് ഒന്നര ആയല്ലോ?
ആഹ് ഞാൻ താമസിച്ചാ കഴിക്കുന്നേ
ആണോ? ആഹ
പിന്നെ ഏഹ് ഇപ്പ വന്നപ്പ ഇവിടെ ഒരു അടുക്കള തോട്ടം ഉണ്ട് കേട്ടോ കൊറച്ച് കൃഷിയേ
ആണല്ലേ ആഹ അത് കൊള്ളാം.
അവിടെണ്ടോ?
ഇല്ല ഞങ്ങടെ വീട്ടിലില്ല സ്ഥലവില്ലേ
ആണല്ലേ അപ്പം ഞങ്ങക്കെന്ന് വെച്ചാ ഇവിടെ കൊറച്ച് ഏഹ് ചീര മൊളക് തക്കാളി ചേന ചേമ്പ് കൊറച്ച് വാഴ പയറ് കോവയ്ക്ക അങ്ങനെ കൊറച്ച് കൃഷിയുണ്ട്.
ആഹാ വീട്ടിലൊക്ക് ഉള്ള എല്ലാം ഉണ്ടല്ലോ
ആഹ് അതാ അപ്പൊ അത്യാവശ്യം നമുക്കൊള്ളതൊക്കെ നമുക്ക് അതിന്ന് എടുക്കാലോ
ആഹ് അത് നല്ലതല്ലേ.
ആഹ് ആണ് അപ്പം നമുക്ക് കൊറച്ച് ഇപ്പ അത്യാവശ്യം കറിവൊക്കാൻ ഒന്നും ഇല്ലെങ്കിലും ഇപ്പം ഒന്ന് പോയാ നോക്കിയാ ആ ചീരയെങ്ങണം കണ്ടിക്കാൻ ഒണ്ടെങ്കി അതിൽ നിന്നു ഇച്ചിരി എടുക്കാം അങ്ങനെയൊക്കെ എടുക്കാം
ആഹ് ഞാങ്ങളൊക്കെ ഞങ്ങളൊക്കെ കറി വെക്കാൻ എന്നും രാവിലെ പോയി കടേ പോയി എന്തെലും മേടിച്ചോണ്ട് വര ചെയ്യുന്നെ.
അപ്പം നമുക്ക് ഇത് ഇതുകൊണ്ട് മാത്രം കറിവെക്കാൻ ഒക്കത്തില്ല. അല്ലാത്ത സാധനങ്ങളൊക്കെ കടേന്ന് വാങ്ങന്നെ വേ ണം.
ആഹ് എന്നാലേ നമുക്കൊരു തോരനൊക്കെ വെക്കാൻ ചീര
ആഹ് അതാ പയറും പയറും കോവലും ഒക്കെള്ളപ്പോ അത് ഒരുമിച്ചി ട്ട് തോരൻ വെക്കാം.
ആഹ് അത് നല്ലതാണ്.
ആഹ് അതുപോലെ ചേനൊക്കെ ഉണ്ടെങ്കി ഒര് അവിയൽ വെക്കുമ്പം ചേന എന്നൊക്കെ ഇടാം.
അതെ.
ആഹ് അങ്ങനെ കൊറച്ച് നമുക്ക് ഗുണങ്ങളുണ്ട്. നമ്മുടെ വീട്ടി തന്നെ ഉണ്ടെങ്കിലേ അത് മാത്രം നമ്മളിപ്പം വേറെ വളൊന്നും ചേർക്കുന്നില്ലല്ലോ. നമ്മള് ചാണകോ അങ്ങനൊള്ള പശുവിന്റെ ചാ ചാണകം അതൊക്കെ ഇടുന്നെ.
ആണല്ലേ.
ആഹ് ആണ് ഇപ്പം ചീരയൊക്കൊയാലും നടുന്നേന് മുമ്പ് ഒരു സ്ഥലം നമ്മള് നടാനായിട്ട് നോക്കി വെച്ചിട്ട് അവിടെ കൊർച്ച് ചാണവും പശുവിന്റെ മൂ ത്രവും ഒക്കെ കൊണ്ടൊഴിച്ചിട്ട് കെളച്ചിടും. രണ്ട്, മൂന്നൂസ്ത്തേക്ക് കെളച്ച് വെള്ളം ഒഴിച്ചിടും. ആഹ് അന്നിട്ട് ചീരരി പാകി നടുമ്പം അത് കൊറച്ചൂടെ പെട്ടെന്ന് അയ്നൊരു വള ആവുല്ലോ. പിന്നെ ഒരു കാര്യോണ്ട്. ഒണക്ക സമയ ത്തക്കെ ആണെങ്കി എന്നും വെള്ളം ഒഴിക്കണം.
വെള്ളം ഒഴിക്കണം അല്ലേ. ഇപ്പ ഈ മഴ സമയത്ത് ആകുമ്പോത്തേക്ക് പോവോ?
ആ ഇപ്പൊ മഴയാമ്പോഴ്ത്തേന് അതങ്ങ് പോവും. പയറായാലും ഒക്കെ ഇനിയിപ്പം ഈ പക്കികൾ ഈ പ്രാണികളൊക്കെ ഉണ്ടല്ലോ കുഞ്ഞ് ആഹ് അതൊക്കെ വര്ന്ന സമയായി. മഴയായാ പിന്നെ ഇതിനൊക്കെ പാടാ
അല്ല അതെ അതെ
ഇങ്ങനെയുള്ള ഇത് കൃഷിയൊക്കെ ചെയ്യുമ്പം
ചെയ്യമ്മപാട ഞങ്ങളടെ വീട്ടില് ഈ വേലിചിരയില്ലേ അത് മാത്രമേ ഉള്ളൂ വേലിചീര അത് മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം നമ്മളെ പുറത്തുനിന്ന് വാങ്ങാ ചെയ്യുന്നേ
ആ ഞങ്ങളും പുറത്തുന്ന് വാങ്ങും പക്ഷേ ക നമ്മൾ നനച്ച ഇപ്പ നമ്മുടെ കേരളത്തിന്ന് വെച്ചാൽ പണ്ട് കൃഷി ഒരുപാട് ഉള്ളൊരു സംസ്ഥാനമായിരുന്നു
അതെ
ആ പക്ഷെ ഇപ്പൊന്ന് വെച്ചാ അതൊക്കെ അങ്ങ് മാറിയില്ലേ
അതെ അതെ എല്ലാം വെളീന്നുള്ള വരവാ
അപ്പോ എന്താന് വച്ചാൽ കൃഷിയന്ന് വെച്ചാൽ വയലൊക്കെ ഉണ്ട് പക്ഷെ അതെ കാടു പിടിച്ച് കിടക്കവാ അല്ലെങ്കിൽ അത് നികത്തിട്ട് വീട് വെക്കുവ
അതെ
ആ അതാ അപ്പം ഇപ്പം അതുകൊണ്ട് തന്നെ ഈ മഴയൊന്നും വെള്ളം താഴാനുള്ള സ്ഥലം ഇല്ലാത്തത് വയലൊക്കെ നികത്തുന്നത്. ഒരു കാരണ
അതും ആ അപ്പൊ വീട്ടിൽ ആരാ കൃഷി ചെയ്യുന്നേ
ആ അച്ഛൻ അച്ഛൻ നോക്കും
അച്ഛനോ
ആഹ് അപ്പം ഇതൊക്കെ ഉണ്ടെങ്കി ഇപ്പൊ നമ്മുടെ നമ്മടെ വീട്ടിൽ തന്നെ ഒരു വാഴ ഉണ്ടെങ്കി നമുക്ക് സ്വന്തമായിട്ട് അതിൽ നിന്ന് കൊല എടുക്കാം അതിന്റെ മറ്റു കൂമ്പുണ്ടല്ലോ അ ആ അത് കു തോരൻ വെക്കാം അതുപോലെ വാഴ പിണ്ടി വെച്ച് തോരൻ വെക്കാം അതുപോലെ നമുക്ക് അത്യാവശ്യം ചോറും കൊണ്ടോവാൻ ഒരു ഇല വെട്ടാം
അതെ
എന്തൊക്കെ ഉപകാരങ്ങളാ
ആ ഒരു വഴേൽന്ന് തന്നെ എത്ര കാര്യങ്ങളാല്ലേ
ആ പക്ഷെ വാഴയെന്ന് പറഞ്ഞ് ഓരോരുത്തരെ കളിയാക്കും എങ്കിലും വാഴകൊണ്ട് എന്തോരു ഗുണങ്ങളാ ആഹ അതാ എവിടെ ആണെങ്കിലും പറ നീ ഒരു വാഴയാ എന്നൊക്കെ പറഞ്ഞു കളിയാക്കും പക്ഷെ അതെന്താ അങ്ങനെ എന്നെനിക്കു- എനിക്കു അറിയത്തില്ല പണ്ടേ അങ്ങനാ
ആണല്ലേ
അ ആണ് പക്ഷെ അതിന്ന് എന്തോരം ഗുണങ്ങളാ പിന്നെരു കാര്യം ഉണ്ട് ഇപ്പം ഈ ഓ ഓരോരോ ഓണ സമയം അതായ ഓരോ നമ്മുടെ ഉത്സവ സമയങ്ങളൊക്കെ ഉണ്ട് ഓര ആഘോഷ സമയങ്ങളൊക്കെ ഇപ്പോ എന്തോരം പച്ചക്കറികളാ പുകത്തുന്ന് വരുന്നേ പുറത്തൂന്ന് വരുന്നത്
അതെ
അതാ ഒരുപാട് ഒരുപാട് സാധനങ്ങള് പുറത്തുന്ന് വരും വരുന്നത്
അതെ അതെ
അപ്പം എല്ലാ എല്ലാരും എന്താ ചെയ്യും അത് പോയങ്ങ് വാങ്ങും ആ അപ്പം അന്ന് വെച്ച എന്തോരം വിഷാംശങ്ങള് പ്രത്യേകച്ച് നമ്മ തമിഴ്നാട് നാട്ടീനാ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങുന്നത് ആ അപ്പം നമ്മള് പക്ഷെ പണ്ടെന്ന് വെച്ചാ നമ്മുക്ക് ഈ ഓരോ ഉത്- സമയാമ്പോഴേക്കും നമ്മുടെ കർഷകർ തന്നെ വിളവെടുത്ത ഇഷ്ടം പോലെ സാധനങ്ങൾ ഉള്ളത് കൊൊണ്ട് നമുക്ക് ഇങ്ങനെ വാങ്ങേണ്ടി വരത്തില്ല അതുപോലെ തന്നെ എന്തൊ ഒരു തീപിടിച്ച വിലയ പച്ചക്കറിക്കൊക്കെ ഇപ്പം ഇപ്പ- പത്തിരുന്നൂറ് രൂപ കൊടുത്താൽ പോലും കുറച്ച് പച്ചക്കറി യെ കിട്ടൂ
കിട്ടത്തോുള്ളു ഇവിടെയാണെങ്കിൽ ഇപ്പ ഇനി ഓണ സമയയാണല്ലോ ഓണ സമയ ആവുമ്പോത്തേക്ക് നമുക്ക് ഇങ്ങെനെ അൽക്കൂട്ടം വഴിയൊക്കെ ഇതില്ലേ ഈ പ-
ആ ഉണ്ട് ഉണ്ട് ഈ ആ ഇപ്പൊ അവരുടെ ചന്തകളൊക്കെ വരും ഓണച്ചന്തകള്
ആ ഓണ സമയത്ത് അവരാ പത്ത് ദിവസം എനിക്ക് തോന്നും ഞങ്ങളുടെ അവിടെക്കെ ഇപ്പഴുണ്ട്
ആ ഉണ്ട് ഉണ്ട് അതുപോലെ ഈ പച്ചക്കറി മാത്രമല്ല അവര് അവര് കുടുംബശ്രീ മുഖേന നട്ട പൂക്കള് അതുപോലെ തന്നെ ഇത് ഈ ചിപ്സ് ഒക്കെ ഉണ്ടല്ലോ
ആ എല്ലാ ഈ സമയത്ത് അവര്
ആ അതാ പലഹാരങ്ങളൊക്കെ കൊണ്ട് വയ്ക്കും ക്കുമ്പോ ഓ സമയ ആകുമ്പോ എല്ലരും കൂടുന്ന സയമ ഉണ്ട് നമ്മ ചപ്സും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുമെങ്കിലും ചിലപ്പോ ഉണ്ടാക്കാൻ പറ്റാത്തവരൊക്കെ അത് വാങ്ങും
വാങ്ങും അതെ അതെ ആ ഇപ്പം ആ
ക്കയാലും അവരുണ്ടാക്കി കൊണ്ട് വരുന്നത് നമുക്ക് ഇച്ചിരി വിശ്വസിക്കാം
അതെ
അപ്പൊ അവർക്കും അതിൽന്നരു ലാഭം കിട്ടും
ആ ശരി ജോലിയാവും അവരിതിന് മുമ്പേ അത് തുടങ്ങി ഒരു ഓണ- ത്തിന്റെ ആ സമയം നോക്കിയിട്ട് തന്നെ അവര് ആ കൃഷിയും പൂക്കടയും ആ ആ ഒരു രീതിയിൽ അവര് മുന്നോട്ട് പോകും
അതാ പക്ഷെ കാര്യം ഉണ്ട് കൃഷി ചെയ്യുമ്പോേ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്ന്‌വെച്ചാ ഈ കർഷകർക്കൊക്കെ വി- കാര്യമുണ്ട് ലാഭ ഇല്ലാത്തൊണ്ടാ പലരും നിർത്തുന്ന എന്നാ വെച്ച ഇപ്പം വളമൊക്കെ ഭയങ്കര പൈസ കൊടുത്തിട്ടായിരിക്കും വാങ്ങുന്നത് ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ചെല- ഇപ്പ ചെയ്യുന്നത് അതൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്ന് ചെയ്ത് കഴിയുമ്പോ ഈ മഴയൊക്കെ മഴ വെയിലൊക്കെ കൂടുമ്പോഴൊക്കെ ആയാലും അതൊക്കെ നശിച്ചു പോവും അതുകൊണ്ട് പിന്നെ അവർക്ക് മുതൽ മുടക്കിയ പൈസ പോലും അതിൽ നിന്ന് കിട്ട- കിട്ടാതെ വരുമ്പോഴാണ് പണ്ടൊക്കെ അല്ലേ ഈ കർഷക ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ ഇഷ്ടംപോലെ വാർത്ത
അതെ അതെ അതെ ഈ സമയം ആവുമ്പോത്തേക്ക് ഒത്തിരി വാർത്ത വരുവായിരുന്നു
അതാ അതുപോലെ തന്നെ ഒത്തിരി വാഴത്തോട്ടക്കെയായാലും ഒടിഞ്ഞിടക്കുന്നതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും
അതെ ഇപ്പൊ മഴയും കൂടെ ആവുമ്പോത്തേക്ക്
അതാ അതും കൊലക്കാറായി നൽക്കുന്ന വാഴയൊക്കെ നശിച്ചു പോകാന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ടിട്ട് എല്ലാം വെറു- യാവും
അതെ ഇപ്പം ഇപ്പം മഴയാണല്ലോ ഇ ഈ കുട്ട ഞങ്ങളുടെ സാറൊക്കെ കുട്ടനാട്ടുകാരൻ ആണേ അപ്പം അവിടെപ്പി നെൽ നെൽകൃഷിയൊക്കെ ചെയ്തിട്ട് സാർ ഇപ്പ ഇടക്ക് വന്ന് പറയും ആ അങ്ങനെ അവിടെ ഇപ്പം അവിടുന്ന് വെള്ളം വരുവല്ലോ മഴ പെയ്യുമ്പഴേക്ക് വെള്ളം ആ കുട്ടനാട് ആ ഭാഗത്ത ആ ആ ഭാഗത്തോട്ടാണ് മഴ വെള്ളം കൂടുതലായിട്ട് വരുന്നത്
അന്നേരം അതിനൊക്കെ
ആ
ഭയങ്കര ബുദ്ധിമുട്ട് അവിടെ ഉള്ളവർക്കും വീടുകളിലൊക്കെ ആയാലും വെള്ളം കയറുന്ന ഒരു ബുദ്ധിമുട്ട് കുട്ടനാട്ടിൽ വരുവല്ലോ
അതെ അതെ
പക്ഷെ നമുക്കന്ന് വെച്ചാ നമ്മുടെ കേരളത്തിൽ കൃഷി നടക്കുന്ന ഒരു സ്ഥലവാ കുട്ടനാട് അ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പക്ഷേ അവിടെയെന്ന് വെച്ചൽ വെള്ളം കയറു കാരണം ഭയങ്കര ബുദ്ധിമുട്ട് കൃഷി ചെയ്യുന്നതിന് ആയാൽ എല്ലാത്തിനും ബു-
ആ എനിക്ക് തോന്നുന്നു അവിടെയുള്ളവര് കൂടുതലായിട്ട് നെൽകൃഷി പോലത്തുള്ള കൃഷികളാണല്ലോ
അതെ ഇപ്പൊ നെൽകൃഷിയൊന്നും നമ്മുടെ നാട്ടിൽ കാണാനേ ഇല്ല പണ്ടായിരുന്നു നെൽകൃഷിയും കറ്റമെതിക്കലും അത് ഉണക്കലും ഇല്ലാ വൈക്കോലെക്കെയിങ്ങനെ. കൂടാരം പോലെക്കെയിനെ വെച്ച് കെട്ടി പശുനെക്കെ കൊടുക്കാൻ വേണ്ടിട്ട്.
അതെ ചെറുപ്പത്തിലെക്കെ ഞാൻ കണ്ടിട്ടൊണ്ടിങ്ങനെ നമ്മടെവിടെ കൊണ്ടുവരുമ്പത്തേക്കെ.
അതാ ഇത് കറ്റ അടി അത് കൊയ്തോണ്ട് വന്നി ട്ട് അതടിച്ച് നെല്ല് വേറെയാക്കിട്ട്
പുഴുങ്ങിയെടുത്ത്
അതാ അത് പുഴുങ്ങിയെടുത്ത് നെല്ല് കുത്തി അരിന്നെക്കെ പറയു അന്ന്.
അതെ അതെ ഇപ്പഴത്തെ പിള്ളേർകെക്കെ അത് കേട്ടറിവേയാള്ളൂ. അവരെ കണ്ടിട്ട് പോലും കാണകേല.
താ കേട്ട് കാണും. അവർക്കൊന്നുയിതിനെ പറ്റിട്ട് യാതൊരുറിവും കാണത്തി ല്ല. പിന്നെ പുസ്തകങ്ങളിലൊക്കെ പഠിക്കാൻ കാണും. നെല്ല് കൃഷി ചെയ്യുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ. കണ്ടം ബൂട്ട്, കാളം. അങ്ങനെയെക്കെ പറഞ്ഞിട്ട് ചിത്രത്തോടെ കൊടുക്കും.
ആ ഇപ്പം ഇപ്പഴത്തെ ഒരുതുവെച്ചിട്ട് ഇപ്പം ഇപ്പഴത്തെ ടീച്ചറുമാരൊണ്ടല്ലോ. അവരിപ്പഴത്തെ ആ പിള്ളോരേം കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസിങ്ങനെ ഫോണിൽ കണ്ടു. എ എറങ്ങി ചുറ്റുപാടൊക്കെ എറങ്ങി
ആ അത് ഇപ്പെന്ന് വെച്ചാ നമ്മെടെ സിലബസ്സ് മാറിയ പ്പോ അതിനത്തെ ഓരോ പ്രവർത്തനങ്ങള് കൊടുക്കാൻ തൊടങ്ങിട്ടൊണ്ട്. ഇപ്പം എല്ലാരും ആ പറയുന്ന പ്രവർത്തനങ്ങള് ചെയ്തേ പറ്റൂ. ആ അപ്പം ആ സില ബസ് മാറിയപ്പം പഠിക്കുന്ന രീതി കുട്ടികള് മാറിയല്ലോ. ഇപ്പം കു കുട്ടികൾ സ്വന്തവായിട്ട് കെറെ ചെയ്യണ്ടന്നൊക്കെയാ. പക്ഷെ ഈ ഫോൺ നോക്കി ക്കിട്ട് അവരുത്തരം കണ്ടു കണ്ടുപിടിച്ചുകൊണ്ട് പോകും. അത് വേറൊരു സത്യം.
അതെ
സ്വന്തവായിട്ട് അവെരുടെ ക്രിയാത്മകചിന്ത അല്ലങ്കിൽ കൃത്യചിന്ത വളരാ വേണ്ടി ട്ടൊള്ള പ്രവർ ങ്ങളായി ഇപ്പ പാഠപുസ്തകങ്ങളെക്കെ ഉൾപ്പെടുത്തി ഇപ്പം പുതിയ സിലബസ് അങ്ങനെ വന്നേക്ക നേ. ഇപ്പ ഫുൾ പുസ്തകങ്ങളും മാ ല്ല എല്ലാ ക്ലാസ്സിലേം
അതെ അതെ
സിലബസിന്റെല്ലാ പുസ്തകങ്ങളും മാറിക്കൊണ്ടിരിക്കാം അപ്പം അതിനത്തേക്കായാലും അപ്പം ആ അതുപോലെ തന്നെ സ്കൂളുകളിൽ നല്ല പാഠംന്ന് പറഞ്ഞ് കൃഷി ചെയ്യുവാരുന്നു
നേരത്തെ
ആഹ് ഒണ്ടാരുന്നു ഇപ്പഴും ഉണ്ടാന്ന് തോന്നുന്നു എനിക്ക് അതിനെ പറ്റി അറിയത്തില്ല
അതെ അതെ എനിക്കും അറിയത്തില്ല അയ്നെക്കുറിച്ച്
ആ അപ്പം കൊറച്ച് കൃഷി ചെയ്യുമ്പോ സ്കൂളിലാവ ശത്തിനൊക്കെയൊള്ള കൊറച്ച് പച്ചക്കറിയൊക്കെതിന്ന് കിട്ടുവാണെങ്കിൽ അത് നല്ലലാണല്ലോ
അതെ നല്ലതാണ്
ക്കെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എത്ര പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഇപ്പഴും നമ്മ ളെല്ലാ സാധനം ഇപ്പ അരിയെക്കെയയാലും ആന്ധ്രപ്രദേശ് അവിടെന്നെ ക്കെയല്ലേ തോനേം വരുന്നത് അതുപോലെ കാപ്പിയെക്കെയായലും കർണാടക ആസ്സാം തേയിലക്കെ അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മള് പൊറത്തുന്ന ഏറ്റവും കൂടുതല് വാങ്ങുന്നത് അപ്പൊ അതനുസരിച്ചുള്ള പൈസയും നമ്മള് കൊടുക്കയും വേണം
പിന്നെ കൊടുക്കേണ്ടി വരും
അതാ എല്ലാത്തിനുമിങ്ങനെ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് നമ്മുക്ക് തന്നെ പാടാണ് നമ്മള് മാക്സിമം കൃഷി ചെയ്യാൻ തന്നെ ശ്രമിക്കണം
ഇപ്പഴത്തെ കാലത്ത് അതിനുള്ള സമയവുയില്ലാർക്കും അതാണ് കൂടുതല് അങ്ങനെ പോകുന്നത് അതെ ഓക്കെ ശെരി ഞാൻ വിളിക്കാം